ഹലോ
ആഹ്
കേക്ക്ണില്ലേ?
ആ കേക്ക്ണ്ട്
ആ ആ വേറെ എന്തൊക്കെ എന്നിട്ട്
ഇല്ല ഇവിടെ ണ്ട്
ഉം ഓളെ എവിടെയാ കാണിക്കണ
സാഗർണയില്
ഉം
ഉം ഓള് ആദ്യത്തെക്കെ ന്ഫ ഏഹ് അനീസ്‌ ഡോക്ട് ടർ പുതിയ വന്ന ഡോക്ടറെനും ഉം ഓളാടെ കാണിച്ചന്നത്. ഉം അത് നല്ല ഡോക്ടർ തന്നെ.
ആഹ്
ഓള് മറ്റേ രണ്ടും തായക് പ്ലൊക്ക അങ്ങോട്ടാ പോയത് ഉം ഓക് രണ്ട് ആഹ് ഓക്ക് രണ്ടണ്ണം പോയതോണ്ട്
വേ ബെഡ് റെസ്റ്റാ.
ആഹ് ഒരു മൂന്ന് മാസംറസ് പറഞക്കാണോ ആഹ്‌ പറഞ്ഞക്കണോ യാത്ര പാടില്ല അങ്ങനൊക്കെ. ഓടുക്കും പോലലൊന്നുല്ല റസ്റ്റ്ലന്നെ.
ആഹ്
സ്കാനിങ് എടുക്കാനായിക്കണു മൂന്നാം മാസ്തേ
ന്താ പറഞ്ഞക്കണ്
ഉം ഇനി ആ സ്കാനിങ്ങിൽ എന്തെലും ഉണ്ടോ അതും അറിയില്ല അയിനനുസരിച്ച്
ഓഹ്
ഉം ഉം
ആ സ്ക അല്ല അപ്പോ സ്കാൻ ചെയ്തിട്ടില്ലേ ആദ്യം
ആദ്യം സ്കാനിങ്ങയിനക്കണു പക്ഷെ ഇപ്പൊ അന്താക്കണേ ആദ്യം ഓക് അയിന് മുന്നെ തെളിഞ്ഞു കാണില്ലാന്നക്ക് പറഞ്ക്കാണ്ടേ
ആഹ്
ഉം രണ്ടെട്ടം സ്കാന്യ്തുക്കണു ഇപ്പത് മൂന്നാമത്തെ സ്കാനിങ് ആണ് ആദ്യത്തെ മാതിരിയൊന്നല്ല മൂന്ന് മൂന്നു ആറ് ഒമ്പത് അങ്ങനൊന്നല്ല ഇപ്പൊ അപ്പ അപ്പപ്പൊ ടിച്ച് കണ്ട സ്കാനിങ്‌ ഒക്കെ ഉണ്ട്
ഏഹ് അതന് ഓക്കെ പിന്നെ അങ്ങനെ കൊഴപ്പുണ്ടന്ന് പറഞ്ഞിട്ട് അല്ലെങ്കി ആ നേരെ ഒരുക്ക് കൊഴപ്പൊന്നും ല്ലാത്തോൽക്ക് ആ കറക്റ്റനന്നെ ഒന്നിലും പിന്നെ മു അഞ്ചിലും ഏയി ലൊക്കെല്ലേ ഒമ്പീ ലും അങ്ങനെക്കെ തന്നെ ഇണ്ടാവുള്ളൂ ഇതിപ്പോ ഓക്കങ്ങനൊരു പ്രശ്നം ആദ്യത്തെ രണ്ടെണ്ണം അങ്ങനെ ആയും ചെയ്തു. അങ്ങനെ ഒക്കെള്ളതോണ്ടേക്കാരം അങ്ങനെ പറീ ണ് വല്ലൊ ഛർദി അങ്ങനത്തെ സൂക്കട് ന്തെലും ണ്ടോ ഏഹ്
ക്ക അങ്ങൻ ത്തെക് എപ്പളും വേഷ് പ്പ് ണ്ട് നമ്മള് പറയി ല്ലെ രണ്ട് രണ്ട് കുട്ടികള് എരട്ട കുട്ടികളാൻ ചാൻസ്‌ണ്ട് വെശപ് കൂടുമ്പോന്നറിയാറിലില്ലെ അതെ ഏഹ്‌
എങ്ങനെ
ഓഹ് വെശപ് കൂടുതൽ ഓക് വേശപ് കൂടുതലാണറിയും പ എത്ര തിന്നാലും ഇതാവൂ ല്ല പള്ളറീ ല്ല അറിയാം പ്പൊ ഞങ്ങളറിയും ക്ക് രണ്ട് കുട്ടിയ ലെറ്റെ ണ്ടോ എർട്ട ക ൾക്ക്ണ്ടാവുല്ല ങ്ങനെ വെ ഷ്പ്പ് കൂടുതല്ന്ന് പറയിള്ളൂ എത്ര തിന്നാലും മതിയാവുല്ലാ
അത് വെറുതെപറണ് എൻറെ നാത്തൂന് എൻറെ ഇളച്ചിതാ എന്തോര അന് ചെല കുട്ടികൾക്കള്ളരു സ എന്തോരള് ഇങ്ങനെ പറയി ഇപ്പൊ ചിക്കന് ചിക്കൻ പോ കോഴയാളൊക്കെ ങ്ങനെ നട നടന്നു പോകണണ്ടാല് അയിനെ പുടിച്ച് തിന്നാൻ പൂതിയാവ അത്രയ്ക്ക് പിന്നെ പൂത്യാണ് റിം ആ ഓളത്തെ കു കുട്ട്ളംന്നെ നല്ലോ തടിയൊക്കെ നാല് കിലോനെക്കെക്ക പ്രസ പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാ ഉം എല്ലാണം തിന്നും നല്ല ഒര് സൂ ക്കടെ ഒര് ഛർദി അങ്ങനത്തൊന്നും ഉണ്ടാവൂല ഞാൻ ഛർദി ച്ച്ണ കാണുമ്പം ഓല്ക്കൊക്കെ അത്ഭുതാണ് എനിക്കൊന്നും തിന്നാൻ വയ് കൂല വെറും ഛർദിയാക്കാരം എന്നിട്ട് ഓള് പറയും എന്താ അന്റെയൊക്കെ കഥ ച്ച് തിന്നിട്ട് മതിയാകൂല
ഒന്നിനും പറ്റൂലാർഞാണ്ട ചിർച്ചോളും
അയ്ന് ശർദി ഇല്ലാത്തന്നെ നന്നായത്ട്ടോ മറ്റത് നമുക്കെത്തും തിന്നാനും കയ്യൂല്ല തിന്നത് മേത്ത് പ്ടിച്ചും മാണ്ടേ
ആഹ് പിന്നെ റഞ്ഞാ ഈ കുട്ട്യെള് ഒന്നും ഉണ്ടാവൂലെ അയിന് എല്ലു എല്ലും തോലും അയ്ക്കാരം ഒന്നും ഞമ്മള് തിന്നങ്കിലല്ലേ കുട്ട്യേക്ക്‌ എത്തുള്ളൂ എപ്പ ചർ ഒ ഞാൻ ഒര് ഗ്ലാസ് സാണ്ട് ഇങ്ങട്ട് ഉള്ള്ക്കവും രണ്ട് ഗ്ലാസ് പോറത്തക്ക് ഇങ്ങട്ടന്നെ തള്ളും അങ്ങൻ
മം മം ഇബക്കും അങ്ങനെതന്നെ അത്ര തിന്നാലും പള്ളറയ്ണില്ല. പയ്ച്ച്ണ്ട് പയ്ച്ച്ണ്ട്ന്ന് പറഞ്ഞ് നടക്കോള്
തന്നെ നല്ലോണം തിന്നോട്ടെല്ലെ ഈ സമയത്തന്നെ തിന്നണ്ട് അതന്നെ ത കുട്ടിക്കും ത ഏ
ഛർദികുടി ഇല്ലാത്തോണ്ട് പിന്നെ കൊഴപ്പല്ല പറയാ മറ്റ റ്റത് പിന്നെ ന്നത് പുടിച്ചുലല്ലോ
ആഹ് ആഹ് ശെരിയാണ്.
ഉം ഡോളവ് മാണം ഇത് വാണം എന്ന് പറഞ്ഞിങ്ങാണ്ട് കൊണ്ട്രീച്ചും എത്തെങ്കിലൊക്കെയിട്ട് ഷവർമ്മക്ക് പൂ ദികൊർഞ്ഞാവെ ഷവർമ്മക്ക് കൊണ്ട്രീച്ചു അങ്ങനെ ഓരോ പൂതിയാണ് ഓക്ക്.
ആഹ് ഈ നേരത്തന്നെ ണ്ടാവൊള്ളൂ പൂതി അയിന്റെഒര് അയ്ന് വേറൊരു ടേസ്റ്റുആണേ ആ ടേസ്റ്റ് പിന്നെനിപ പ്രസവിച്ച് കഴിഞ്ഞാ പിന്നെ അമ്മക്ക് കിട്ടൂല
ആഹ് അത് ശെരിയാണ് അത്കിട്ടൂല
ഉം വൈനേരത്തന്നെ ത് ന്നണം
ആഹ്
ആ ആരാന്നിട്ട് കൊട്ന്ന് കൊടുക്ക ആങ്ങളെ
ആഹ് ഓൻ പറയും ഞാൻ കൊണ്ട്ര്ന്നുംല്ല അങ്ങനെ ഇങ്ങനെ ന്നൊക്കെ പറയും എന്നാല് ഓൻ വര്മ്പ ഇങ്ങനെ ഓ അങ്ങനെ പറഞ്ഞാലും തൊള്ളറഞ്ഞാലും കൊട്ന്നരും ലാസ്റ്റ്
ആ അതെ
ഓനന്നെ കോണ്ട്രല് കാര്യായിട്ട് ഇപ്പ പിന്നെ എവ്ട്ക്കെലും പോമ്പോ ഇപ്പ പിന്നെ പൊ ഇപ്പ കറങ്ങലില്ലല്ലോ ഇപ്പനെകൊണ്ട് കൊണ്ട്രീച്ചാണ്.
ആ ഇപ്പ പിന്നെ പേരെന്ന് പോക പോറത്ത് പോകന്നെല്ലേ
ജുമാക്ക് മാത്രം പോകും അത്ര തന്നെ അല്ലതെ പൊറത്തെറങ്ങലില്ല
ആഹ് വയ്ക്ക്‌ണ്ടാവ് ലലെ
ഉം എട്ക്കും പോവലൂല്ല അത് നീ കാലിമ്മേ നീര്ണ്ടായിട്ടേ അധികം നട ക്കാനും വയ്യ ശ്വാസംമുട്ടല് ള്ളത് ആയതോണ്ട്. പൊറത്ത്ത്തെ പൊടിയാലും മണ്ണായാലും ഒന്നും തട്ടാനും പറ്റൂല. പ്പ ദാണ് ശ്വാസം മുട്ടും അങ്ങനെഒക്കായിട്ട് പൊറത്തെറങ്ങല്ലേ
ആഹ് ആഹ് എടി കരിഞ്ചീരകം പൊടിച്ച്ക്കാണ്ട് പിന്നെ ഓരോ സ്പൂണ് തിന്നാൻ പറഞ്ഞു നോക്ക്‌ ഉപ്പനോട്‌ ഈ നീര് കൊറച്ചൊക്കെ പോയ്ഞ്ഞുപോ ങ്ങളെ ളാപ്പ ണ്ടായിന്നില്ലേ ഇവ്ടെ ത്തെ സബീറിന്റെ എളാപ്പയെ ഓ അയാക്ക് കാലുമങ്ങനെ നീരേന്നല്ലോ നല്ലാം നീരന്നിട്ട് ഉസ്താദ് പറ്ഞ്ഞൊട്ത്തീന്നു കരിഞ്ചീരകം പൊടിച്ച്കാണ്ട് ഇങ്ങള് രണ്ടേരം ഒന്ന് ഓരോ സ്പൂണ് കഴിച്ചോക്യോന്ന് ട്ട അത് പർണീന്നു അള്ളാ പർഞ്ഞന്നാ മര്ന്ന്ണ്ടല്ലോ എന്ത് സു പിന്നെ നല്ല മര്ന്നാറിയോ അത് കുടിച്ചിട്ട് ഞാൻ മൂത്രച്ചെന്നെയാണ് പണി ന്നൊക്കെ പറഞ്ഞ്കാണ്ട് ഞാൻ പറയ അങ്ങനൊന്ന് കൊടന്ന്ങ്ങാണ്ട് ഒന്ന് നല്ലോണം പൊടിച്ച്കാണ്ട് രണ്ടേരം തിന്നാ പറഞ്ഞോക്ക് അങ്ങൻത്തെ നീരിന ആഹ് കാല്മത്തെ നീരൊക്കെ ഒഴിഞ്ഞ്പോകും അതേ സൂക്കടെന്നെയാണ് ഇതി ആഹ് ഐന് കൊയപ്പല്ലാെ
ഈൻകുടിച്ചോണ്ട് എം
കരിംജീരകംന്ന്റഞ്ഞാല് ഞാ പിന്നെ നാടൻ മരുന്ന് നാ നാടനല്ലേ ഇംഗ്ലീഷ് ന്നല്ലല്ലോ പിന്നെർഞ്ഞാ മുത്ത് നമ്പി പറഞ്ഞതല്ലേ ല്ലെ മരണമല്ലാത്ത എല്ലാ പിന്നെ രോഗത്തിനും ഷിഫണ്ട്ന്ന് കരിഞ്ചീരകം കൊണ്ട് അതും നല്ലതാണ് അതാ ഇപ്പൊര് ചെറിയ പാക്കറ്റ് കൊട്ന്ന്ട്ട് അത് പൊടിച് അങ്ങനെ തിന്നോക്കീറ്റേ പിന്നെ പറ്റണെണ്ടോല്ലേന്ന് നോക്കിട്ട് പിന്നെ കൊടുന്നാ മതിയല്ലോ കൊടുത്തോക്കിയാലറിയാ ഉം
ഉം പ്പൊ ന്നാല് പൊറത്ത്ക്കെറങ്ങാഞ്ഞിട്ട്ള്ള ഇത് ഇതില്ലെ ത്തി പൊറത്ത്ക്ക് തീരെ എറങ്ങൂല ആദ്യേറങ്ങൂലേനി പ്പ പിന്നെ വെജാത്തപ്പം അത്രില്ല ആത് ആ യിപ്പാ
എറങ്ങാമടിയാ
ആഹ് പൊറത്ത്ക്ക് എറങ്ങാൻ ഭയങ്കര മടിയേയ്നു
എല്ലാ ആണ്ങ്ങളും ഇപ്പാെപെരീല് ഇണ്ടാവൊല്ലോ പ്റേ പൊറ് പൊർത്തൈക്കാരം നും നേരെമർച്ചാണല്ലോ
ഇപ്പാക്ക് ഈ രോഗം വന്നതില് പിന്നെ ഇപ്പ ഉള്ള് തന്നായി ന്നാ തന്നെ ഡോക്ടർമാര് പറഞ്ഞീ ഇപ്പാക്ക് ഇപ്പൊരു പ്രശ്നൂല്യാ ഇഞ്ഞ് ഇപ്പാക്ക് പയേ ഇഷ്ടള്ളൊക്കെ തിന്നാ ഇപ്പാക്ക് ഇനി ഇഷ്ടള്ള മാതിരി നടക്കാ ഇപ്പാക്കിനി പണി ക്കോയാലും വല്ല്യ പ്രശ്നൊന്നുല്ലാർന്ക്ഷെ പ്പാക്കോടെ പുറത്ത്ക്കെറങ്ങാൻ തന്നെ ഭയ ങ്കര മടിയ
ആ
ഒന്ന് ജുമുഅക്കൊന്ന് പോവും അത്ര തന്നെ പിന്നെക്കെ പെരീനന്നെ
ഏ പെരേല് പൊറത്ത്കൂടെക്കെ നടുക്കൂലേ?
പെരേൽ എപ്പളെങ്കിലൊക്കെ ഒന്ന് പുറത്തുക്കെറങ്ങും പുറത്തേകൂടെനടക്കും അത്ര തന്നെ
ആഹ്
ഒടുക്കുംപോവൂല മറ്റേത് ആദ്യൊക്കെ ആയിട്ടൊന്ന് പീടീക്കായാലും അങ്ങനെങ്ങനെ പോയിനു
ആ ആ
ക്ക്ള്ള ടൈമിലൊക്കെ ഇപ്പൊ അതുല്ല ബൈക്കില്ലാത്തപ്പം പിന്നെ പ്പതും പൊർ ത്ത്ക്ക് ഒരു മടിയാണ് നടന്നു പോണ്ടേന്നുള്ള മടിക്ക് ആ ബൈക്ക് ആദ്യേ ഓട്ടും
ആ ശരി
ഇപ്പൊ ബൈക്ക് കേടന്നക്കുണു ഇപ്പ അയിന്റേശം പിന്നെ പുറത്ത്ക്ക്
ആ ആഹ്
അതാണ് നടക്കാള്ള മടിക്ക് പൊർത്തറങ്ങൂല്യപ്പോ
ഹ് ഹ് ഹ് വേറെ കള്ളത്തരാല്ലേ ഏഹ്
തരാം
ഏ മൂസ ഈ പിന്നെ ങ്ങളെ എളാപ്പാക്കൊക്കെ ഭയങ്കര കെത്യേടായിരുന്നു അയിന് അവൻ ഇങ്ങനെ എല്ലോ വക്ത്തിനും പിന്നെ പള്ളിക്കക്കോയ്ന്നല്ലോ ആൾക്കാരെ കാണാന്ന്ള്ള ഉദ്ദേശേക്കാരം ആഹ് പോക്കിന്റെത് എന്ന്ട്ട് പിന്നെ കാെറച് ച്ചായിട്ട് അയിന് നടക്കാൻ വജ്ഞാതെ പേരന്റെ ഉള്ളിലെന്നെ ആയപ്പോ എന്തോരെടങ്ങേറാ പെണ്ണിന്നോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞന്നോ. പള്ളിക്കൊക്കെ പോണതാണ് മുട്ടി മോളെ. ഏഹ് പിന്നെ വരണ്ട് ഉള്ളിലായി. പിന്നെ ഏഹ് ഡയ അതിന് നടക്കാൻ പറ്റാതെ വീൽ വീൽ ചെയറില് വീൽ അല്ല വീൽ വീൽ ചെയറിൽ ഇരുത്തിയല്ലോ. അതിന് മുന്നേ നടക്കാൻ വെച്ച അങ്ങനെ ചുമരൊക്കെ പൂടു ഇങ്ങള്ക് എന്നാ ഈ വീൽ ചെയറില് പിന്നെ വീൽ ചെയർ കൊടു ന്നാൽ മതി അത്. സുഖാണ് ല്ലത് പിന്നെ ആരെങ്കിലും ഇങ്ങനെ ഉന്തിയാ എല്ലായിടത്തക്കും പോകാനാ, അയിലെ കണ്ണ്, കണ്ണെക്കെ ആണ്ട് നറഞ്ഞനെക്കാളും പറ. വീൽചെയർ അയിനെക്കാട്ടിൽ നല്ലത് മരിച്ചു പോകയാരുന്നു. അവ്ടെ എന്നിട്ട് പിന്നെ അവസാനം വീൽചെയ്റിൽ ന്നെ ആയിരുന്നു. കുറച്ചിസം മരിച്ചണേനു മുന്നെ ആണ്ടും കണ്ടൊക്കെ വീൽ ചെയറില്. തന്നെണല്ലോ കുറച്ചിസം കൊണ്ട് നടന്നെ ന്ന്‌. അല്ല ഓരോത്തന്ന് അവനാന് നടക്കാൻ കഴിയുന്ന മനസന്മാര് ആദ്യം തന്നെ അങ്ങനെ. ക അ അ അല്ലാത്തവരാകുമ്പോ ഒരു ബുദ്ധിമുട്ട് തന്നെണ്. ചിലർക്കൊക്കെ മനസ്സി മാനസികമായിട്ട് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് പറഞ്ഞ തന്ന്. അൽ ചെയറിൽ തന്നെ, വീൽ ചെയറിൽ ആക്കണേക്കാട്ടി നല്ലതേ. മരിച്ചാണടി ഞാൻ പറഞ്ഞ്. ന്നും മരിച്ചു പോകൊന്നില്ല. ഒക്കെ പടച്ചോൻ തീരുമാനിച്ചണതല്ലേ.
ആഹ് ഇവിടെ എന്റെമ്മേന് എന്റുപ്പാനോട് പറയും. ഇങ്ങളൊക്കെ മുക്ക് ഇപ്പ മുക്കില് ആയിട്ടില്ല. ഇങ്ങള് തന്നെയാണ് മു ഇണ്ടത് പൊറത്തേക്ക് എറങ്ങാതെ ഇങ്ങനെ മടി
അതിന് നടക്കണേ. അത് ഞാ അങ്ങനെ അതാണ് ഞാൻ ചോദിച്ചത് ഈ കുറച്ച് പ്രാ എല്ലാസം തന്നെ ഞമ്മക്കന്നെ നടക്കണം. പിന്നെ പോയി പ്രായമായ ആ ശരിട്ടാ. ഞാൻ വിളിച്ചാ.
ആഹ് ആയിക്കോട്ടെ.